ഹലോ
കേട്ടാവോ
ആഹ കേൾക്കാം കേക്കാം ആ കേൻ പറ്റുന്നുണ്ടോ
ന്റെ വിശേഷം എവിടെ
ആഹ് ഇവിടെന്നെ നല്ല ആഹ നല്ല മഴയും തണുപ്പ ഇപ്പം പനിയൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു ഞാൻ
ആഹ പനിയൊക്കെ ആണല്ലേ അത് ശരി അപ്പന്റെ മഴ മഴകൊണ്ടോ
മഴ കൊണ്ടൊന്നുംല്ല കഴിഞ്ഞ ആഴ്ച മാത്രമേ ഇവിടെ മഴയ ഉണ്ടായിരുന്നുള്ളൂ ആ മഴ പെയ്തപ്പോ മഴ പെയ്ത് മുറ്റത്താ പെയ്തെങ്കിലും പനി പിടിച്ചത് ഞങ്ങക്കാ
ആഹ അതെ പക്ഷെ എന്താറിയോ മഴ പെയ്തല്ലോ അപ്പൊ മഴക്കാലം കൂടെ അല്ലേ അപ്പ പിന്നെ മക്കൾ കടങ്ങിെ പനിച്ചിരുന്നോ
ആഹ മക്കട പണിയെല്ലാം എല്ലാം കഴിഞ്ഞു ഇപ്പൊ അവസാനം എനിക്ക് വന്നു വേറെ ആർക്കും ഇല്ല തീർന്നു അവർക്കൊക്കെ തീർന്നപ്പോ ഞാൻ പനി പിടിച്ചു അയ്യോ
എവിടന്ന് പോവാാൻ പറ്റുവോ പനിക്ക് അതാവും ഫുൾായിട്ട്ാ പോവാാ വിചാച്ചിുണ്ടാവും പനിയെ എല്ലാർക്കും കൊടുത്തിട്ട് ആ നിങ്ങൾക്കായിട്ട്രു വിഷമം വേണ്ട ആ അതെ നി നിങ്ങളെ വേണ്ടാന്ന് വിചാരിച്ചന്ന് വിചാരിക്കേണ്ട നല്ല കാര്ം വിചാരിച്ചതാണേ ർ ആരും വിഷമിപ്പിക്കരുതല്ലോ
എല്ലാർക്കും തുല്യമായിട്ട് കൊടുത്തിട്ട് പോവാ തോർത്ത് ദൈവമേ ഇനി പിന്നെ സെക്കൻഡ് റൗണ്ട് തുടങ്ങാതിരുന്നാ മതിയായിരുന്നു
ആഹ അത്രേ ഉള്ളൂ ഇപ്പ എന്താറിയോ പയക്കൊക്കെ ഈ ചഛർദ വോമിറ്റ് ങ്ങൊക്കെ വരുമ്പോഴാണ് ഭയങ്കര പ്രശ്നം അതെറി ഷീനിക്ക് ഇപ്പ ഇന്റെ മോക്ക് രണ്ടണ്ട് ദിവസം ഉണ്ടായിരുന്നു പ ഛർദിയൊക്കെ
ആഹ പനിയാണെങ്കിൽ എനക്ക്ഷ്ടമാ നല്ല സുഖമാണല്ലോ ഇിരി മേത്തയും വന്ന ഇച്ചിരി കാപ്പിയും കുടിച്ച് ഒരിടത്ത് കടന്നാ
ആഹ കിടന്നാൽ മതി
ദോഷം തുമ്മി ആ
കഫക്കെട്ടുണ്ടോ കഫക്കെട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ജലദോഷം ഇങ്ങനെ ആ അതെ തുമ്മലും പിന്നെ അതുപോലെ കൊരയായി മാറും കൊരയായി മാറും പിന്നെ ആ ആ അതെ അതെ ഓ ഇത് എന്താറിയോ മൂ കണ്ട് മുറിച്ചിടാൻ തോന്നുന്നു നമുക്ക്
അത് മൂക്കുത്തിയുണ്ട് ആ കൂടത്തി മൂക്ക് ചീറ്റാനും പറ്റില്ല ഓ എന്റെ മൊന്നേ അത് ഊര് വെച്ച് കഴിഞ്ഞാൽ പിന്നീത് കേട്ടാൻ പറ്റിയില്ലെങ്കില ഒന്നും ഓർത്തിട്ട് ഊരാനും വയ്യ ഓ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആകെപ്പാട കഷ ട്ടത്തിലാണ് ഒരാഴ്ചയായിട്ട്
കഷ്ടത്തിലാണല്ലേ ആ് അവിടെ എന്നിട്ട് നല്ല മഴ ഉണ്ടോ ഇന്നൊക്കെ മഴ പെയ്തീനോ
എവിടുന്ന ക കഴിഞ്ഞൊരാഴ്ചയായിട്ട് മഴയേ ഇല്ല ഭയങ്കര ചൂടും വെയിലും മാത്രം
ആഹ നല്ല വെയിലന്നെ ഇവിടൊക്കെ ഇപ്പം ഏഹ് ഇവിടെ പുറത്ത് കുറച്ചപ്പുറത്ത് നിന്ന് ഇനിക്ക് എനിക്കിപ്പ ഞാന് ട്യൂഷൻ ചെയ്യണ്ട് കുട്ടികളൊക്കെ അപ്പൊ അവിടുന്ന് ഓല് വിളിച്ചപ്പോ പറഞ്ഞു മിസ്സ്‌ന്ന് ക്ലാസ് വേണ്ടിട്ട നല്ല മഴയാണ് നല്ല ഇടിയൊക്കെ ഉണ്ടന്ന് പറഞ്ഞു അപ്പ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനന്നല്ലോട മയന്ന ഇല്ലോന്ന പറഞ്ഞു ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവോ?